എന്തൊക്കെയ സുഖല്ലേ
കങ്ങകോ
ആഹ് സുഖണ്
ആ ഫുഡകൊ കഴിച്ചോ
ഇല്ല. ഫുഡ് കഴിച്ചില്ല. കഴിക്കണം. നിങ്ങൾ ഫുഡ് കഴിച്ച
ഇല്ല ഇല്ല കഴിക്കാനായിട്ടില്ല
ആ. ഇങ്ങള്ക്ക് സ്പെഷ്യൽ എന്താ
സ്പെഷ്യൽ എന്താ നോക്കിട്ടില്ല നോക്കണം
ഓ. നൈറ്റ് വേറെ ഫുഡ് ക്കെല്ലാ
അല്ലല്ല. ഇമ്മ ഇമ്മ വെക്കല് നോക്കിട്ടില്ലന്ന്
ആ അല്ലഒ ഉച്ചക്ക് വേറെ ഫുഡ് രാത്രി വേറെ ഫുഡ് അങ്ങളേര്കുലേ
ആ ആ അങ്ങൻത്തന്നെ. അവിടെ ന്താ
ഇന്ന് ഇവിടെ അയിലകറിയും പപ്പടും മറ്റേ നമ്മളേ കിട്ടില്ലേ, പയർ ചെറുപ്പയറ് അത് കൂട്ടനാക്കിയത്
ആ
കുക്കൊക്കെ ചെയ്യോ ഏ ഹലോ
ഹലോ ആ
കുക്കെ ചെയ്യോ
ആ, എടക്കൊക്കെ, അങ്ങനെ ഫുള്ളായിട്ടൊന്നും ചെയ്യാറില്ല അത്യാവശ്യൊക്കെ നിങ്ങള് ചെയ്യോ
അതായത് ന്ന് ദിവസ്സം പണിചെല്ലേ. സ്പെഷ്യലൊക്കെ അതായത് നമ്മള് ഇങ്ങനെ ഓരോരോ വെറൈറ്റി ഫുഡോക്കെ ണ്ടാക്കാൻ. ഭയങ്കര ഇഷ്ടാ
ആ, അതേപോലതന്നെ ദിവസൊന്നും ഉണ്ടാക്കൂല എടക്കടകൊക്കെ ഇങ്ങനെ ഓരോരോ യൂട്യൂബിൽ കാണുന്ന റെസിപ്പീസ് ഒക്കെ ഇങ്ങന ട്രൈ ചെയ്യുന്നല്ലാതെ
ഓ വയലല് ഉണ്ടാവൊല്ലോ
ആ, അതൊക്കെ തന്നെ ആ
വേറെന്തെക്കേണ്ട് മയയുണ്ടോ അവിടെ ക് ത്തബ
ഇല്ല മഴയൊന്നും ഇപ്പല്ല മഴക്കൊന്നു ചെറുതായി നിന്നക്ണു പ്പൊരു ആഴ്ച മുമ്പ ണ്ടായിരുന്നു ഇപ്പൊ കൊറവ്ണ്ട് ആദ്യക്കെ നല്ല മഴയെര്ന്നു
ആ ഇന്നാ പിന്നെ ഇല്ല ന്ന്എന്താ അറിയില്ല ഇന്നും മഴയില്ല ഇന്നും ഇന്നലിം യെ തീരെ മഴയില്ല
ആ
രണ്ടട്ട മൂന്നട്ടം അങ്ങനൊക്കെ തന്നെ എന്നാലും എത്രോ കൊറവാണ് ഇന്നൊക്കെ
ആ ഇവിടെ ഇപ്പൊ കൊറഞ്ഞികുണു ആദ്യൊക്കെ നല്ല മഴേര്ന്നു
ഓ ട്രിപ്പൊക്കെപോയാൻ ഇഷ്ടാണോ
ട്രിപ്പ് പോവാൻഇഷ്ടണെ കൊഴപ്പൊന്നുല്ല അങ്ങനെ ആ ടൈംകിട്ടു അപ്പ അധികം പോവാറുണ്ട് വെറുതെ രിക്കണ ഇഷ്ടല്ല പ്പ അധികം ഇങ്ങനെ ട്രിപ്പ് പോയി കൊണ്ടൊക്ക തന്നെ
ആ
നിങ്ങളൊക്കെ. പോവാറുണ്ടോ
ആ, പ്പ ലാസ്റ്റ് ആയിട്ടും ഇപ്പ മഴയില്ല അങ്ങനെ പോവാനും കഴിയിലല്ലോ
ആ ആ
വേറെയിട്ടെന്തെക്കെ അല്ല അല്ല പമിലിആയിട്ടാ അങ്ങനെ വല്യ ട്രിപ്പ് കൊന്നു. പോണംപ്പോ
ആഹ, ആ, വൺണ്ടേ. ട്രിപ്പ് അങ്ങനെ ആക്കാരല്ലേ ഹ്
ആ പിന്നെ ഫാമിലി ആയിട്ട് നമ്മള് ഹ് ഒരു ത്രീ ഡേസ് ഫോർ ഡേയ്സ് ഒക്കെ പോ
ആ ഞങ്ങള് ഫാമിലി ഉണ്ടാവകുമ്പോ തന്നെ ഉള്ളൂ അധികവും കൂടുതല് ദിവസങ്ങൾ പോവല് അല്ലെങ്കി ഇങ്ങനേ അതൊക്കെ ഓരോ ദിവസം അങ്ങനെയൊക്കെ തന്നെ പോവല് ജസ്റ്റ് പോയി പോരാൻ പറ്റിയ സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ചെയ്യല് എടുത്തില്ലതൊക്കെ
ഉം ഇന്ന് എന്തായിരുന്നു ഉച്ചക്ക് സ്പെഷ്യല് ഫുഡൊക്കെ
ഇന്ന് ഉച്ചക്ക് എന്താ ബിരിയാണി അയിച്ചു
ആഹ നിന്ത സ്പെഷ്യല്ന്ത സ്പെഷ്യൽണ്ടോ
അല്ല അല്ലന്ന് എന്താ പൊറത്തന്നാ കഴിച്ച അപ്പൊ
ഓ വെറുതല്ലേേ ഫുഡ് എന്താന്നാ ചോയിിച്ച ൈ അറിയില്ലാർന്നെ
ആഹ രാത്രിക്കത്ത് എന്താന്ന് അറിയില്ല ഉച്ചക്കെ കഴിച്ച് അങ്ങനെ
ആഹ് എന്ത് ബിരിയാണി കഴിച്ചേ
നായിരുന്നു ഉം നിങ്ങക്ക് ഏതു ഫുഡാ കഴിച്ച്
എനക്ക് മമ്പിനോടപ്പ ഇഷ്ടം ഹ് ഹ്
ആഹ് ആ മന്തിലവാറാണില്ലേ
ആഹ ഹ ഹ ബിരിയേണി പിന്നെപ്പ മന്തി പിന്നെ എപ്പ കിട്ടിയാലും ഭയങ്കര പോളിങ്ങായിരിക്കും
ഇൻക്ക് മന്തി വല്ലാതെ പോവൂല അധികം ബിരിയാണിയെന്നേണ് മന്തി ഫാൻ അങ്ങട്ട് ആയിട്ടില്ല.
ഓ ഏതെവെക്ക്ണെ ചിക്കനോ?
ആ അധികം ചിക്കൻ നന്നെയ്ക്കാരം ബീഫ് എടക്കെടക്ക് അതേപോലെ മ ട്ടനൊക്കെ എടക്കെടക്ക് അധികം ചിക്കൻ നന്നെ ആയിരിക്കും. ഉം
വേറെ ന്നട്ട് എന്തക്കെ?
എന്തൊ എന്തൊക്കെയാ ഇന്നട്ട് പരിവാടി?
പ്രേതെയ്ച്ച്പ്പൊ മഴല്ലേ, അങ്ങനെ വല്യയ പരിവാടിയൊന്നുല്ല. ആഹ് മയേനെ നോക്കീറ്റ് പൊർത്തൊന്നും എറങ്ങാൻ കഴിയൂല്ല പോകുമ്പോളായിരി ക്കും മയെയ്യ.
പൊർത്തറങ്ങാനും തോന്നൂല ലേ മഴ കാരണം
ഉം ഫുള്ള് പൊറൊക്ക ആകെ നനഞ്ഞിട്ടല്ലേ. മഴ ഇല്ലെങ്കി പിന്നെ പൊറത്ത് നിക്കാനും കഴിയൂല വെയില് കാരണം ഇന്നൊക്കെ എന്തോര് വെയില് അറിയോ?
ക്കൊണ് ആദ്യയിന്നു മഴ ഇപ്പൊന്ന് വെയിലായി വര്ന്ണ്ട്.
ആഹ് ഭയങ്കര വെയില അതായത് മഴ ഇപ്പ ഒരു ഇവടെ രണ്ടീസം മു മ്പാണ് ഭയങ്കര മയിം സ്കൂള് ലീവൊ ക്കെലെയിരുന്നൊ അതൊന്നും അറിയന്നേ ല്ല ഇന്നത്തെ വെയില് കാണുമ്പള്
എല്ലാ ജില്ലേൾക്കൊന്നുല്ലലോ ഇവ്ടെന്നും ഉണ്ടാവ് ലസ്കൂള് ലീവ് അയ്നു മാത്രം ഒന്നുണ്ടാവില്ല പക്ഷെ ആയി വര്ന്ണ്ട് അത് പക്ഷെ പെട്ടെന്ന് നിക്കും ചെയ്തു
ആ അതെ പിന്നെ
ആഹ് ഞാന് നല്ല മഴ ഇണ്ടാവും വിചാരിച്ച് പക്ഷെ വല്ലാതൊന്നും ഇണ്ടായില്ല. ഇനി വെയിലാവോ എന്താ അറിയില്ല അല്ല ഇനി ചിലപ്പോ മഴെയ്യൻ ചാൻസ് ഉണ്ടാവും തുടങ്ങിട്ടല്ലള്ളത്
സത്യ ആ പിന്നെന്താ
പിന്നെ എന്താ
വേറൊക്കായിട്ട് പ്രത്യേകിച്ച്
ഏഹ്
വേറെങ്ങിട്ടെന്താ
വേറെന്താ ബീച്ചക്കൊക്കെ പോവാറുണ്ടോ?
ആ ബീച്ച് അധികം നമ്മള് ചുരം കേറാനാ പോക്ക്
ആഹ് മല ഹിൽ സ്റ്റേഷനാവൂലേ
ആഹ് പിന്നെ എടക്ക് പോവും ച്ചിക്കൊക്കെ അതായത് അവിട്ത്തെ ഫുഡ് ഫുഡൊക്കെ
ആഹ് ആഹ് ബീച്ച്ത്തെ ആഹ് അധികം ഫുഡഴിക്കാനന്നെക്കാ ഇപ്പ എല്ലാരും പോവാ എല്ലാട്ത്തും കൂടില്ലേ
ഉം ഫുഡ് പിന്നെ എവിടെലും വൈറലായി കഴിഞ്ഞാ പിന്നെ അവിടെ എത്തും. അങ്ങ ത്തൊരു ഇതാണ് ഡ്രീമാണ്
ഉം
ഇങ്ങളെ പ്രത്യേകിച്ച് ഇങ്ങളൊരുത്
ക്കെ തന്നേണ് അധികം എവിടേലൊക്കെ വയറല് കണ്ടാ പിന്നെ അവിട്ക്ക് ഒന്ന് ചാഞ്ചാട്ടം കൂടുതലാണല്ലോ അല്ല ഒന്നുല് വീട്ടിൽ ട്രൈ ചെയ്യാ അല്ലെങ്കി പോയി കഴിക്ക അങ്ങനെ ഒക്കെ തന്നെ ആ ഒരു മൈൻഡ് സെറ്റ്ന്നെയാണ് എല്ലാർക്കും
വേറെങ്ങട്ട ആഹ് സ്പെഷ്യലായി ഉണ്ടാക്കും ഇൻസ്റ്റേല് ഓരോന്ന്ന ഇറങ്ങി കഴിഞ്ഞ അത് പിന്നെ വീട്ടില് ഇണ്ടാക്കണം ഇതൊക്കെണ്ടല്ലോ
ആഹ് ഓരോരോ സിമ്പിൾ ഐറ്റംസ് ല്ലേ
ആഹ് അപ്പൊ പിന്നെ സാധനം വാങ്ങും തൊടങ്ങും ണ്ടാക്കാന്.
ആഹ് എല്ലാരും ഒരേപോലെ തന്നേല്ലേ ഫ്രീ ടൈമില് ഇങ്ങനെ ഇണ്ടാക്കുന്നല്ലാതെ അല്ലാതെ ണ്ടാക്കലൊന്ന് ല്ല ടൈം കിട്ടുമ്പോ ഇങ്ങനെ എന്തേലൊക്കെ ട്രൈ ചെയ്യും
ആഹ് എന്തേലും വർക്കൊക്കെ ചെയ്യ്ണ്ടോ?
ഏഹ് ഇല്ല ഇല്ല നാൻ പഠിക്കാണ് അപ്പൊ അധികം ക്ലാസ്സാവും. അപ്പോ പിന്നെ ടൈമ് കിട്ടുമ്പോ ഇങ്ങനെ വെറ്തെ ഇര്ക്കാ ക്കല്ലോ അപ്പൊ അങ്ങനെ പൊർത്തൂടിം പോകും അങ്ങനെയൊക്കെ അതൊക്കെ തന്നെ
ആഹ്
ക്കിയാ
അല്ല ഞാന് ചെറ്യോരു ബിസിനസ് അതായത് ഗ്രാഫില്ലേ
ആഹ് ആഹ്
അങ്ങനെയൊക്കെ ചെയ്യ്ണ്ണ്ട് ഗ്രാഫ്റ്റെ മറ്റേ കൊറിയറായി അല്ല വൺ ഇയർ ആയുള്ളൂ.
ആണോ ആ ഞാന് ഞാൻ അങ്ങനെ ചെയ്യലൊന്നുല്ല എന്നാലും ഇൻക്ക് വഴിക്ക്ണ ചെയ്യ് ചെയ്ത് കൊടു ക്കലൊന്നുല്ല അയിന്ള്ള അത്രക്ക് ഒരു പെർഫെക്ഷൻ ആയിട്ടില്ല. ആവിശ്യത്തിന് വേണ്ടൊക്കെ ചെയ്യും.
ആഹ് ഏ ഗ്ര ഇത് ചെയ്യല്ണ്ട് ഗ്രാഫ്റ്റ് വർക്ക്
അതന്നെ അല്ല ഇനിക്ക് പറയണത് ചെയ്യും അത് കരുതിട്ട് ഫുുള്ളായിട്ട് അങ്ങനെ ക്രാഫ്റ്റിൻ്റെ ഒക്കെ ഒന്നും അറിയൊന്നുല്ല. ഞമ്മക്ക്പ്പ ജസ്റ്റൊര് ഹാമ്പർ ഇണ്ടാക്കപ്പ നമ്മക്ക് അങ്ങനെ അറിയും അതേപോലെ ചെയ്യും അല്ലാതെ അങ്ങനെ പെർഫെക്ഷനാക്കി വേറൊരാൾക്ക് ഇണ്ടാക്കി കൊടുക്കാല്ലതൊന്നും അറിയില്ല
ആഹ്
നിങ്ങള്അയിന്റെയൊക്കെ ചെയ്യണ്ടാവൂല്ലേ?
ആ ഇൻസ്റ്റ പിന്നെ എന്താണ് ഡെലിവറി അയക്കും കൊറിയർ അയക്കും ഡെലിവറി അയക്കും
ആ അയിനൊക്കെ നല്ല ടൈം വേണ്ടേ? ഇപ്പൊ കൊറെ ടൈമ് ഇരിക്കണ്ടേ?
അതായത് അതൊരു ഡ്രീംമാ അങ്ങനെ കൊണ്ടടുക്കും
ആ അങ്ങനത്തോലക്ക് കൊഴപ്പില്ലഅല്ലേ?
ഉം. ഇഷ്ടാണ് അതായത് ഓരോരോ ഓർഡർ ഇങ്ങനെ ഇടക്ക് ഇടക്ക് കിട്ട മ്മളെ ദിവസം പറയാനില്ലല്ലോ?
ആ ഇഷ്ടത്തിനുസരിച്ച് ചെയ്യയാണെങ്കിൽ പിന്നെ ടൈമ് ഉണ്ടാകും.
ഉം
ങ്കില് ടാസ്ക് ആകും മാണെങ്കി ആ ആയികോട്ടെ. എങ്ങനെയുണ്ട്? ഫോണൊക്കെ ഉണ്ടോ?
എന്ത്?
ഇതിന്റെ ബിസിനസ്സ് എങ്ങനുണ്ട് നേരെ പോണൊക്കെ ഉണ്ടോ?
ആ കൊഴപ്പില്ല അങ്ങനെ പറയാൻ വേണ്ടി വൺ ഇയർ ആയുള്ളു. എന്നാലും മാഷാഅള്ളാ കുഴപ്പമില്ല. ആ എന്ന ശരി. കേട്ടോ ഞാന് വിളിക്കേ. ആ